ഹലോ
ആ കേൾക്കുന്നുണ്ടോ?
ആ കേൾക്കാ കേൾക്കാ
ആ സുഖായിട്ടിരിക്കുന്നോ?
ആതെ സുഖം കഴിചോ?
ആ കഴിച്ചു അവിടെ കഴിചായ്രുന്നോ
ആ കൈച്ചി എന്ത സ്പെഷ്യൽ
ന്ന് സാമ്പാറുണ്ടായി
ആ അമ്മയാണോ ണ്ടാക്ക്യേ?
ആ അമ്മയുണ്ടാക്കി
തോരൻ അച്ചാറാണ് കാതോരൻ കാതോരൻ
കായന്ന് വെച്ചിണ്ടെങ്കി ഈ വായക്കയാണോ വായക്ക
അതെ അതെ തെ വായക്ക
ആഹ് അത് വേവിച്
ആഹ് വേവിച്ചിട്ട് അരപ്പേർത്ത് ണ്ടാക്കും
ആരാ ഉണ്ടാക്കുവ
അച്ചാമ്മ എനിക്ക് അരിഞ്ഞെരും അപ്പൊ ണ്ടാക്കും
ആഹ് അച്ചാമ്മ യാരാ അച് അച്ഛൻണ്ടമ്മയാ
അച്ഛന്റമ്മ അച്ഛന്റമ്മ
അഹാ
ഉച്ചാമ്പോ ഞാന് എല്ലാം അരിഞ്ഞേരും സാമ്പാറിനായാലും അവിയലിനായാലും എല്ലാ അരിഞ്ഞേരു
ന ആ നമ്മളുണ്ടാ
അപ്പൊ ആ അതെ കണ്ടോ പിന്നെ
എല്ലാ കറിയൊക്കെ ഉണ്ടാക്കാനങ്കി അറിയോ
അറിയാം പിന്നെ ചിക്കൻ കറി അത്രണം ഈ പൊടിയൊക്കെ ചേർക്ക്ന്ന അത്ര അർഞ്ഞുടാ അതൊക്കെ അച്ചാമ എട്ത്തെരും
ആ
ബാക്കിക്കെ കൊഴ്പ്പോല്ലാ
മീൻ കറിക്കെ സ്വന്ത ഉണ്ടാക്കും
ആ ഉണ്ടാക്കും ഉണ്ടാ
എനിക്ക് മീൻകറി ഉണ്ടാക്കാൻ അറിയത്തില്ല മീങ്കറി ഞാൻ ഇതവരെ ഉണ്ടാക്കി നോക്കിട്ടില്ലാ
ആണോ ബാക്കിയെല്ലാം ഉണ്ടാക്കാറിയോ
ആ ചിക്കൻ കറിന്ന് വെച്ചിണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യും സാമ്പാറൊന്നും വല്ല്യ രസൊന്നും ഉണ്ടാവുലാ പക്ഷെ ഉണ്ടാക്കും
ആഹ്
ഉണ്ടാക്കൂ ചെയ്യൂട്യൂബ് നോക്കിയൊക്കാണെലും ഉണ്ടാക്കും പക്ഷെ വല്ല്യ രസം ഒന്നും ഉണ്ടാവല്ലാ പിന്നെ അതെ എല്ലാം ഉണ്ടാക്കാം ഉം
പക്ഷെ നമ്മള് കടെല്ണ്ടാ ക്ക്ന്നാ അത്രം ടേസ്റ്റ് വര്ത്തില്ലാ വീട്ടിലുണ്ടാക്കു ല്ലേ
അതെ എനിക്ക് ഉപ്പു മുളകും ഒന്നും ഇടാനറിയത്തില്ലാ
ആ എനിക്ക് ചിക്കനൊക്കെ വെക്ക്മ്പോ അതിലാ ത്ത് എത്ര അളവിന് ഇടണ്ടേ കൊറച്ചിട്ടാലും കറക്റ്റ് ആവത്തില്ലല്ലോ അകൊണ്ട് അച്ചാമ്മേ കൊണ്ട് ടിപ്പിക്കും
ത്താ
ബിരിയാണിക്കെ വേക്കൊ
ബിരിയാണി ഒന്നും വെക്കത്തില്ലാ വെക്കോ
ഉം
അവടെ വെക്കോ
ഇല്ല അങ്ങന വേക്കത്തില്ലാ ഞങ്ങക്ക് മാത്രം കഴിക്കാനാണേ വെക്കും പൊർത്ത്ന്നൊക്കെ വേരാണങ്കി ഞങ്ങളെ കൊച്ചന്മാരെക്കെ വെക്കും അവര് അവരെ കൊണ്ട് വെപ്പിക്കും
ആരെക്കൊണ്ട്
കൊച്ചച്ചമ്മാര്
ആ
ആ അവര് വെക്കും
അഹാ
ഗെസ്റ്റ് ഒക്കെ വരുവാണെ
ആ
പിന്നെ വൈട്ടേത്തേക്കെന്ത് ചായക്ക് കടി
ചായക്ക് കടിയോന്നും ഉണ്ടാക്കിട്ടില്ലാ ഇനി വല്ല ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ കഴിക്കാനേ പറ്റൊള്ളൂ ഒന്നും ഉണ്ടാക്കിട്ടൊന്നുല്ലാ അവടെ എന്താ ഉണ്ടാക്കിയേ എന്ന് എന്നും ചായക്കൊക്കെ ഉണ്ടാക്കോ
ഇല്ല ഇല്ല ഇവടെ കടയുണ്ട് അപ്പൊ ഞങ്ങള അവ്ട്ന്ന് എട്ക്കും ഞങ്ങക്ക് പലരക്ക് കട മുഠായി പിന്നെ പലഹാരം അങ്ങന ഒക്കെള്ള കട ഇണ്ട്
അഹാ
അപ്പം അവ്ട്ന്ന് എടുക്കും വൈട്ടേത്തേക്ക് എന്തെലും എട്ക്കും
ഓക്കെ അവടെ കടേലൊക്കെ എന്താ ഉള്ളേ എന്തൊക്കെയാ ഉള്ളേ ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെയാണോ അതോ
ന്ത് ആ പലഹാരങ്ങളൊക്കെയുണ്ട് ബിസ്ക്കേറ്റ് ഉണ്ട് പിന്നെ
എണ്ണപ്പലഹാരോക്കെയാ
അതൊക്കെയുണ്ട് പിന്നെ ഇത്ണ്ട് മുഠായിസ് പിന്നെ ബുക്ക് തേങ്ങ മുളക് പൊടി അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ ബാഗ് എല്ലാം ഉണ്ട്
പല പലചരക് കടയാ
ആ അതെ അതെ അതെ
അതിന് ചായക്കടയുണ്ടോ അതിന്റെ കൂടെ
ഇല്ലില്ലില്ല ഈ പലഹാര് അല്ലാതെ മിച്ചറ് പക്കാവട അതൊക്കെണ്ട്
ആ അങ്ങനെയുണ്ടല്ലേ ആ
ഞങ്ങടെ അച്ചാമ്മയ്ക്ക് അചാച്ചനും കടയുണ്ട് അചാച്ചൻ സൈക്കിളക്കെ ശെരിയാക്ക്‌ന്നേന്റെ
ആ
അതൊക്കെ പിന്നെ അച്ചാമയ്ക്കാണ് പലയിരക്കട
അപ്പൊ ഈ പലചരക്കും മറ്റേ ഇതൊക്കെ ഉണ്ടാക്കുന്ന എവിടുന്ന പക്കാവിടെ മറ്റ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീ ട്ടീന്ന്ണ്ടാക്കയിട്ട് കൊണ്ടോവൊ
അല്ല ഇവിടൊരു മാർക്കറ്റ് ഉണ്ട് അവടെ പോയി മേടിക്കും ആ ആ പത്ത് രൂവാടെ ഒരു കവറില പക്കാവടാ പത്ത് രൂവാടെ മിച്ചർ അങ്ങനെ വരുന്നെ പക്ഷെ അതിലാഫ് ഒത്തിരി ഉണ്ട് പത്ത് രൂവയ്ക്കന്നെ
ആ ഓക്കെ അന്നപ്പ അവിടുന്ന് എത്ര രൂപയ്ക്ക് മേടിക്ക
അവടെ ഒമ്പത് എട്ട് രൂവായ്ക്ക് ക്കെത്തരും
അപ്പൊ നമ്മളിവടെ പത്തുരൂവയ്ക്ക്‌ വിക്കും
ആ പത്തു രൂവയ്ക്ക്‌ വിക്കും
ആ രണ്ടുരൂവക്കൊള്ളൂല്ലേ ലാബം
അതെ അതെ അതേള്ളു അത് എം എപ്പ പ്പഴും കച്ചവടടൊന്നുംല്ല വല്ലപ്പോഴും അങ്ങനെയൊക്കെയൊള്ളൂ അല്ലാതെ വലിയ കച്ചവടം ഒന്നുല്ല.
ആഹ്
അ ഞങ്ങൾക്ക് കടയുണ്ട് കടയാട്ടുണ്ടായിരുന്നു അപ്പം അച്ചാമ്മക്ക് കാല് വെയാ തോണ്ട് വീടിന്റെ ഫ്രണ്ടിതന്നെ ഷീറ്റ് പോലേട്ടി അങ്ങനെ
ആ അചാമയ്ക്ക് ന്താ പറ്റി കാല്ന്.
കാല് മതില് വീണ്.
മതിലോ?
ആ മതിൽ വീണ് അപ്പറത്തെ വീട്ടിലെ മതിൽ ഇടിഞ്ഞ് വീണ്. കോഴിക്കൂട് അടക്കാൻ പോയപ്പോഴേ ചരിന്നു ചരിഞ്ഞ്ര്ന്നായിരുന്നു ആ മതില്. അപ്പം ഒരു ഓട് ചന്ന് അവടെ വീണപ്പം അത് ചരിഞ്ഞിങ്ങ് വന്ന് കാലേ വീണ്. അങ്ങനെ വല്ല ഓപ്പറേഷൻ ക്കെ കഴിഞ്ഞ്.
ഒട്ടുവയ്യ
അതെ നടക്കാൻ പാടാണ്.
ആഹ്
ഒത്തിരിയേരം നിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഇരുന്നോണ്ട് പറ്റുന്നയെല്ലാം ചെയ്യും. അതെ ഞാൻ പറഞ്ഞു അരിഞ്ഞൊക്കെ തരും അപ്പൊ ഞങ്ങൾ ചെയ്യും.
ഓക്കെ അങ്ങനെയല്ലേ ഉം അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്പ്പൊ മരുന്നൊക്കെ യുണ്ടോ
ഓപ്പറേഷൻ കൈങിട്
മരുന്നൊക്കെ ഉണ്ടോ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ ഇപ്പം.
ആ ഗുളികകെണ്ട്.
ഉം
ഓപ്പറേഷൻ പ്പൊ രണ്ടെണ്ണം കഴിനെആയിരുന്നു. ഇനി ഒരൊനോടിം ചെയ്യാൻ അവര് പറന്നേത് അപച്ചാമ പറഞ് വേണ്ടന്ന്. ഇത്ര ചെയ്താലും ആ വേദന അങ്ങോട്ട് മാറുന്നില്ല. കാലിൽ രണ്ടാട്ടം അറ്റുപയായിരുന്നു ഇപ്പൊ അവര് തയ്ച്ച് ഇങ്ങനെ വെച്ചേക്കും
ആണോ?
ഉം ഇപ്പൊ ബിലവില്ല നടക്കുമ്പോ ഭയങ്കര വേദന.
ഉം അത് ബയഗര ഇത് ഇല്ലെ
അതെ അതെ
എപ്പളായിരുന്നു വന്നിട്ട് എത്ര കാലമായി സംഭവിച്ചിട്ട്.
ഇപ്പം പതിനൊന്ന് വർഷൊക്കെ ആയി.
പതിനൊന്ന് വർഷം ആഹ് ആഹാ
ഒത്തിരി നാളായതാ എന്നാലും ആ വേദന മാറിട്ട്ല ഇതുവരെ
ആഹ്
ഇപ്പോഴും ആ വേദനയുണ്ട്.
അത് ശെരി അപ്പം മറ്റേ അച്ഛനോ അച്ച്ഛന് ഇപ്പൊ കടയിലൊക്കെ പോവോ?
ആഹ് അചാച്ചി ഞങ്ങളടെ വീട് തൊട്ടപ്പുറത്ത് തന്നെ കട
സൈകിൾന്റെയാ
ആ സൈക്കിളിന്റെ പിന്നെ സിഗരറ്റ് അങ്ങനെയൊക്കെയള്ള കാര്യങ്ങൾ
ആഹ ഹഹ ഹ ആഹ
പിന്നെ സിപ്പപ്പ്. അച്ഛന അമ്മ ഇങ്ങോട്ട് വരും ഞങ്ങടെെ വീടും തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഞങ്ങളുടൊ വീട് ഞങ്ങളിപ്പോ വെച്ച വീട്.
ആഹ്
ആ അച്ഛനി ഇപ്പ വയ്യ കൈ ഒടുങ്ങിരിക്കുവ.
ആഹാ അപ്പൊ അച്ചാച്ചനും അമ്മ്മയും ഒരു വീട്ടിലും നിങ്ങള് വേറൊരു വീട്ടിലും അല്ലെ.
അതെ അതെ ഞങ്ങടെ വീടിന്റെ തൊട്ട് തൊട്ടപ്പറ്ത്തെ എ ചമയണ്ട് വീടിന്റെ തൊട്ടപ്പറത്തെന്നെ കൊച്ചെണ്ട ട എല്ലാരും അടുത്തടുത്ത
ആഹാ ഹൊ അപ്പൊ ബന്ധുക്കൾ എല്ലാരും അടുത്തടുത്ത് ഉള്ളോണ്ട് ഇനി കൊഴപ്പ ഇല്ലാല്ലെ ഉം ഇല്ലെങ്കി പിന്നെ ഭയങ്കര അച്ചാച്ചനും അമ്മാമ്മയും ഒക്കെ ഒറ്റയ്ക്ക ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്ന ആയിരുന്നുല്ലെ
ആന്ന്
ഉം ഇതിപ്പെ എന്തായി രാവിലെ രാവിലെ എന്താ ഉണ്ടൊക്ക്യെ രാവിലെ ഇതില്ലെയ്ന്നോ എന്തൊന്നാ പാസ്ത മാക്രോണി മാക്രോണി ഉണ്ടാക്കി കഴിച്ചോ അവെടെ നിങ്ങളെങ്ങനെ ഉണ്ടാക്കും അത് സാധാരണ
സാധ ഞങ്ങക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂട. ഞങ്ങള് യൂട്യൂബിൽ വെച്ച് ഞങ്ങടെ ചേച്ചിയായിരുന്നു ഉണ്ടാക്കിയത്.
ബട്ടറൊക്കെ ഉണ്ട് ഇട്ട്ട്ടാ
ഇല്ലല്ല അതൊന്നും ഇട്ട്ല്ല അന്നും ഇല്ല
ഞങ്ങള് സാധാരണ മറ്റേ തക്കാളിയൊക്കെ തക്കാളിയൊഒക്കെ ഇട്ടിട്ടാ ഇണ്ടാക്ക്യെ. വ ഭട്ടണം മേടിച്ചിട്ട് ഒരു വട്ടം ഉണ്ടാക്കണെങ്കി ആഹ് അപ്പ ഞാൻ ചോദിച്ചാ അത് അറിയോന്ന് ചോദിച്ചതാ. അത അറിയൊങ്കി പിന്നെ
വീഡിയോയിൽ അതൊക്കെ കണ്ടു. ഷെ ഞങ്ങള് ചുമ്മാ തട്ടിക്കൂട്ടി അങ് ഉണ്ടാക്കി.
ആഹ്
ഉം
അങ്ങെനെലെ
അതെ പക്ഷെ ന മാഗ്യേക്കാട്ടി കൊള്ളാ ല്ലെ.
ആ പക്ഷെ എനിക്ക് ഇപ്പ അത് എനിക്കിപ്പോ അത് വല്യ ഇഷ്ടൊന്നല്ല. ഇനി മാഗി ആയാലു ഇതായും വല്യ താല്പര്യന്നുല്ല. പിന്നെ പെ പെട്ടെന്നുണ്ടാക്കി എടുക്കാലോ എന്നുള്ള ഒ ഇത് കൊണ്ട് മാത്രം. മറ്റേതൊക്കെ കൊറെ സമയം എടുക്കുവല്ലോ
മാഗിയെക്കാട്ടി ഇഷ്ടപ്പെട്ട് ഇണ്ട്.
വാണോ. ഇത് പിന്നെ കഴിച്ചാലും അല്ലേ കുറെ നേരം നിന്നോളും വെശക്കത്തില്ല ആഹ് രണ്ട്
അതെ നമ്മക്ക് പെട്ടന്നുണ്ടായി കയിക്കാം എന്നുള്ളരു ഫുഡ്‌ ആണ്.
ആഹ് ഒരിതോണ്ട് മാത്രം അതെ
അതെ അമ്മേ അത് കഴിക്കോ ആഹ്
മമ്മി എടയ്ക്ക് കഴിക്കും എടക്ക് കഴിക്കത്തില്ല
ആഹ് അപ്പൊ വേറെ ഉണ്ടാക്കോ ബ്രേക്ക്ഫാസ്റ്റ് ആഹ് പയൻഞ്ചോറോ
ആഹ് ചോറ് കഴിക്കും രാവിലെ
ഉം ഉം
അങ്ങനെ
പയൻഞ്ചോറ് കഴിക്കാറില്ലേ
പഴഞ്ചോറ് നമ്മള് അപ്പാപ്പം ചോറുണ്ടാക്കി കഴിക്കും. പഴഞ്ചോറ് അങ്ങനെ ആക്കി വെക്കാറില്ല
ആഹ് ആഹ്
നമക്ക് ഇപ്പൊ കുക്കറിൽ അങ്ങോട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കും അങ്ങനെ ചെയ്യുള്ളൂ അല്ലാതെ. അങ്ങനെ ഇങ്ങനെ കൊറെ ഇന്ന് വെച്ചത് നാളത്തേക്ക് അങ്ങനെ ഇടുക്കാറില്ല.
കുക്കർ ലാൺചോർ വെക്കുന്നെ
ആഹ് കുക്കറില് ചോറ് വക്കും
ആഹ് ആഹ്
ഏഹ് അങ്ങനെ അപ്പൊ പെട്ടന്ന് കിട്ട്വാല്ലോ
ഞങ്ങള് ഇവിടെ അട്പ്പിലാണ്. പക്ഷെ വെന്ത് വെരുമ്പം. കൊറച്ച് താമസിക്കും
ആഹ് അതെ
പിന്നെ കഞ്ഞിയൊക്കെ വെക്കുവാണെ കുക്കറിൽ വെക്കും
ആഹ് ഇത് കഞ്ഞി ആ നാല് വിസിൽ അടിക്കുമ്പന്ന് ഒക്കെ യാവും അപ്പൊ പിന്നെ കൊഴപ്പല്ല
ആവുമ്പോ പെട്ടെന്ന് വേവം ചെയ്യും
അതെ
ചായ രാവിലേം വൈകീട്ട് കുടിക്കോ
ചായ രാവിലെ കുടിക്കും ചായ അങ്ങനെ സാധാരണ കുടിക്കാറില്ല പിന്നെ പാലൊക്കെ ഉണ്ടെങ്കിൽ പാൽചായ ആക്കിയിട്ട് കുടിക്കും പാല് പ്പളും മേടിക്കാറില്ല രാവിലെ ചൂടള്ളം കുടിക്കും കാലില്ലാത്ത
എഴുന്നേക്കുമ്പേ ചൂടു വെള്ളം കുടിക്കോ ആഹ് ചുടു വെള്ളം കുടിക്കാനും ണ്ട് ആഹ് ആഹ് ചായ അങ്ങനെ വേണമെന്ന് നിർബന്ധൊന്നുല്ല ആഹ് ആഹ് എനിക്ക് നിർബന്ധം എചായ ആഹ് ഓക്കെ ഓക്കെ